ഓ
ഹലോ
എന്താ വിശേഷം?
ഹലോ
ഹലോ കേൾക്കുണ്ടോ?
ഹലോ ഹലോ
കേൾക്കുന്നില്ലാ
ഹലോ
ഹലോ
ആഹ്
കേൾക്കുന്നു
പറയൂ പറയൂ
കേക്കണണ്ടോ.
ഏഹ്
കേക്ക് ഉണ്ടോ.
ആഹ് കൊറഞ്ഞ ശബ്ദത്തിലാണ്, എന്നാലും കേക്കുണ്ട് കൊറേ കൊറഞ്ഞ ശബ്ദത്തിലാ.
അതെ എന്തൊക്കെയാ സുഖല്ലേ.
ആഹ് സുഖയായിട്ടിരിക്കുന്നു കൊഴപ്പൊന്നുമില്ല അല്ഹം ദുലില്ല.
ചായയൊക്കെ കുടി ച്ചോ.
ഏഹ്
ചായയോക്കൊ കുടിച്ചോ.
ചായ കുടിച്ചു മകള് പോകാണ്ടിങ്ങനെ കയ്യാട്ടി നിക്കു ക്കുമ്പളാ വിളിച്ചത് അതിനുള്ള ഒച്ചപ്പാടാണ് അപ്പുറത്ത്. ഏഹ്
അതെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നില്ലേ. സ്കൂള് വിട്ട് വന്നില്ലേ കുട്ടികളൊക്കെ. ഹലോ
ആഹ് സ്കൂൾ വിട്ടുവന്നു സ്കൂൾ വിട്ടുവന്നു സ്കൂൾ വിട്ടുവന്ന്. ചായകുടി കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞു.
അതെ റസ്റ്റിലായിരിക്കുലേ
ഒരാള് ഒരാളല്ലേ ഉള്ളൂ ഇപ്പ വരാന് ആ അയിനുള്ള ഓച്ചപ്പാടപ്പ ഞാൻ ഫോൺ എടുത്തിട്ട് പറ്റണില്ല
അത് ശരി അങ്ങനെ
ഇന്ന യൂട്യൂബ് ടിവിയിലിട്ട് കണ്ടാർന്നു അത് പറ്റൂല ഫോണിൽ തന്നെ ഇരുന്നുകാണണം
ആ ആ മഴ
ഓ ഇന്ന് ഫുള്ള് മഴ അല്ലെനോ
ആഹ് ഫുള്ളും മഴന്നെ ഇ പ്പൊന്ന് ചോർന്ന്ക്ക്‌ണ്
ആ ആ ഇപ്പോ കൊറവുണ്ട് പക്ഷെ ഇന്ന് ഫുള്ളായിട്ടു മഴേനു ഈ നേരത്ത് ഉച്ചക്കൊക്കെ കൊറച്ച് സമയം ഒഴിവാ ഓ പിന്നെ തോർന്ന് കി
ആ ആ നല്ല മഴന്നായിരുന്നു ഇന്ന് ഫുള്ള് ഇന്ന് സ്കൂൾ ഇന്ന് ചെലടത്തൊക്കെ അവധിയാണെന്നൊക്കെ പറഞ്ഞുകേട്ടിന് ങ്ങളവിടെക്കെണ്ടോ കൊ കൊറേ സ്ഥലത്തൊക്കെ സ്കൂൾ അവധിയാണല്ലോ ഇന്ന്
ആ ഇന്ന് ഇവിടെ ഇല്ലേ ഇവിടെ ലീവില്ല അന്റെ കുട്ടികൾക്ക് ഒക്കെ ലീവാ
അല്ല അല്ല ഇന്ന് ഇവിടൊക്കെയുണ്ട്
ആ ഇവിടെ ലീവില്ല ഇവിടെ ശനിയാഴ്ച റെഡ് അലേർട്ടാണ് അന്ന് പിന്നെ ശനിയും ഞായറും
ആ ആ ശരി
പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ കുട്ടിയോള് ഓക്കേ സ്കൂളിട്ട് വന്നില്ലേ
ആഹ് ഒരുങ്ങാണു
ആ ആഹ് ഒരിക്ക് ഇന്നേരത്താണോല്ലേ മദ്രാസ രണ്ടാളോ മൂന്നാളാ ഇന്നേരം പോവാ ആഹ്
ആ അഞ്ചും എട്ടും ഒരിക്ക് ഇപ്പം ആ ആയി ക്കണ്
രാവിൽ തന്നെ ഒരുമിച്ച് ചോറ് വെക്കലാ
ആഹ്
കൂട്ടാനും കറിയും ഓ ക്കെ രാവിലെ തന്നെ ഒക്കെ ഉണ്ടാക്കി വെക്കുന്നു ഉണ്ടാവുമല്ലേ?
അതെ അതെ അയ് ശരി ഇങ്ങളോ
ഞാന് രാത്രിക്കക്ക് ച പ്പാത്തിയോ എന്തെങ്കിലും ഇണ്ടാക്കലാണ്
ബൊക്കെ റെഡിയായോ
ആ കറി ഇൻണ്ടാക്കി വെച്ച്ണൂ ചപ്പാത്തി ആടെ പര്ത്തി രാവിൽ തന്നെ വെച്ച്ണു അത് രാത്രി കെടക്കാന്നേ രക്കാവുമ്പട്ത്ത് ചുട്ടാ മതി കടക്കാന്നേരവുമ്പോല്ല തിന്നാ നേര ആവുമ്പോ ഏ
പരത്തീട്ട് ഫ്രിഡ്ജ് ലെക്കലാ
ആഹ് പരത്തി ഫ്രിഡ്ജിലെക്കും ഞാ രണ്ടീസം മൂന്നീസൊക്കെ വെക്കും
അപ്പൊ ബൊളളക്കോ
ആഹ് കൊയപ്പല്യ പൊള്ളക്കൊക്കെ ചെയ്യും പക്ഷേ അന്നത്തത്രെ ആ ഒരു ക്ലിയർ ഇണ്ടാവൂലാന്നൊള്ളൂ അന്ന് നല്ലോണം ഇങ്ങട്ട് ഫുള്ളായിട്ട് പൊള്ളച്ച് വരൊല്ലോ
ആഹ് അതെ അതാ ഞാൻ ചോയ്ച്ച അ്
ഉം ഇന്റെ മൂത്ത മോന് പിന്നെ ദൊ നമ്മളെ ഈ സാദാ ദോശല്ലേ അപ് അപ്പന്നൊക്കെ പറയും
ആഹ്
അത് ഇണ്ടാക്കിയ ഇഷ്ടല്യ അപ്പ ഓൻക്ക് അപ്പളൊക്കെ ചപ്പാത്തി വേണ്ട്യരും അപ്പങ്ങനെ കൊർ ഒരാൾക് തിന്നാൻമാത്രം മൂന്നോ നാലോ ചപ്പാത്തി ഇണ്ടാക്കാ ർണ അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഞാൻ കൊറച്ചാട്ട് ഇണ്ടാക്കിട്ട് ഫ്രിഡ്ജില് വെക്കും ഏ
സ്റ്റോക്ക് ഇണ്ടാവൂലേ
ഞാൻ കേട്ടില
സ്റ്റോ ക്ക് ഇണ്ടാവും ലേന്ന് എപ്പളും ജില്
ആഹ് അഅ്ണ്ടാവും
ആഹ്
ഉം പിന്നെ എന്തൊക്കെ ഇങ്ങൾ രാത്രിക്ക് നേർത്തെ ഫുഡയ്ക്കോ ഏഴ് മണിന്റെ മുന്നെക്കെ?
ഇല്ല്യ ഒരു എട്ടര ഒമ്പത് മണി
ആഹ്
ഉം ആ നേരത്ത് ക്കൊക്കെ ഇണ്ടാവും
ഞാൻ എപ്പളും വിചാര്ച്ചും രാ നേർത്തെ കഴിക്കണാണ് നല്ലത് ആരോഗ്യത്തിന് നല്ലത് ന്നൊക്കെ എ പ്പളുങ്ങനെ കേക്കൂലേ ഫോണില് അപ്പ അങ്ങനെ കഴിക്കണംന്നൊക്കെ കരുതും പക്ഷേല് ബെ അത് നടക്കൂല ഉള്ളു
ഇപ്പൊ കുട്ട്യോളെ പഠിപ്പൊക്കെ ആവുമ്പളേ
ആഹ് പിന്നെ ആ നേരത്തെ തന്നെ തിന്ന് കഴിഞ്ഞാ പിന്നെ കുട്ടിയേൾക്ക് പഠി ക്കാനും തോന്നൂല
ആഹ് അപ്പം ഓൽക്ക് ഒറങ്ങണ്ട്യരും
ആഹ് അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ നേരം വെളു വേണ്ടത്
ആഹ് അതെ അത് ശരിയാ
ഉം ഇന്നലേം കൂടെ ഇങ്ങനെ ഫോണിൽ കേട്ടേ ഉള്ളൂ ഒരു മാസം ഉ പ്പോ കറക്റ്റയിട്ട് ഏഴുമണിന്റെ മുന്നേ ഭക്ഷണം കഴിച്ചോക്കിയാലേ നമു ആരോഗ്യത്തിന് നല്ല ഇത് തോന്നുന്നൊക്കെ
ആ ശെരി, അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പിന്നെ കു
ആഹ് ഞാനും അങ്ങനെ തന്നെ എന്നും കരുതും നാളെ മുതല് നാളെ മുതലേ പക്ഷെ നടക്കലില്ലാന്ന് മാത്രം
കൊറക്കേക്കാരം ആദ്യം വരാ
ആ അതാണ് ഭക്ഷണം കഴച്ച് കഴിഞ്ഞാ പിന്നെ ഒരു ഒരു ക്ഷീണൊക്കെ ഐക്കാരല്ല
കറണ്ട് ഇണ്ടാ?
ഞമ്മള് ചെറുപ്പം മുതലേ അങ്ങനെ ശീലാക്കിയതാങ്ങ് ശീലാവയിക്കാരം അതിപ്പോ അങ്ങനെ അങ്ങനെ ശീലാവും ചെയ്തി
ആ അത് ശെരിയാ
പിന്നെ എന്തൊക്കെണ്ട് ഉമ്മക്കെല്യേ അവടെ ഹസ്ബൻഡ് നാട്ട് നാട്ടി തന്നെയാണ് അല്ലെ പറഞ്ഞേ
അല്ല
ആഹ് ഇവിടെല്യ ഇപ്പൊല്യ ആഹ് നിങ്ങള് ഉമ്മയും ഈയും കുട്ടികളെ ഒറ്റ കേക്കാറില്ലേ
ആഹ് ആഹ്
എത്ര മാസം എത്ര ഒരു വർഷം. എത്ര കൂടുമ്പോള് വരുക.
ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. ആഹ് മൂന്ന് മാസം കഴിഞ്ഞിട്ടോ.
അശെരി
പോയിട്ടെ ആഹ് ഇണ്ട്. മൂന്നാള് ഉണ്ട്.
അതൊക്കെ വിരുന്നു വരുവോ.
ആഹ് ക്ക് മക്കളും പേരകുട്ടികളൊക്കെ ആയില്ലേ.
ഉം അവരെക്കെ ഇവിടെ. കടലൊക്കെ മൂത്തതേയ്ക്കാറല്ലേ.
ആഹ് എല്ലാർ മൂത്തതന്നെ ഒരാളുള്ളു ചെറുത്
ആഹ്
ഉ ഇപ്പൊ മഴേണ്ടോ നാട്ടില്
ഏ
മഴയുണ്ടോ
ആഹ് മഴയുണ്ടോന്നൊ ഇന്ന് ഭയങ്കര മഴയാരുന്നു രാവിലൊക്കെ ഭയങ്കര കാറ്റും ഉണ്ടായിരുന്നു കാറ്റും മഴേം ഒക്കെരുന്നു
അതുശരി ഇവിടെയും അങ്ങനെതന്നിരുന്നു
ആഹ് ഇന്നലെ രാത്രീം ഇന്നലൊരു മരുപി കഴിഞ്ഞ ശേഷം തന്നെ ഭയങ്കര കാറ്റായിരുന്നല്ല
ആഹ് ഇന്നലെ നല്ല കാറ്റും കരന്റൊക്കെ പോയിന്നല്ല
ആഹ് ആ കരന്റ് പോവും അതാണുള്ള
ഹ് ഹ് അവിടൊക്കെ കറന്റ്പോവുല്ലെ ഇങ്ങള-
എ
കരണ്ട് പോവൂലേ
ആ കറണ്ട്റ് പോകും പിന്നെ ക്ഷെ ഇവിടെ കെ എസ് ഇ ബിന്റെ ഓഫീസ്- ഇവിടെ അടുത്താണ് അപ്പൊ പിന്നെ പെട്ടെന്നന്നെ ശെരിയാക്കൂല്
അതശരി ആ ഓൽക്ക് കറണ്ട് വേണ്ടിണല്ല അപ്പൊ വേഗൊ-
ആഹ് പെട്ടന്ന് തന്നെ നമ്മള് വിളിച്ച്പറഞ്ഞ പെട്ടെനന്നെ ശെരിയാക്കും കുറെ ദൂരെക്കാവുമ്പോൾക്ക്- പോവാണേ പോയി ശരിയാക്കാനും ഓൽക്കൊരു ദ് ബുദ്ധിമുട്ടുണ്ടാവും ഞമ്മളിടുത്താവുമ്പോ പിന്നെ ഓൽക്ക് വേണ്ടല്ലോ
ഉം ഉം
ഇവ്ട്ന്ന് നടക്കാവുന്ന ദൂരേള്ളൂ കെസിബിന്റെ ഓഫീസ്ക്കെ
അത് ശെരി, അപ്പൊ എളുപ്പണ്ടല്ലോല്ലേ
ഇപ്പൊ അവര് ശെരിയാക്കും പെട്ടെന്ന് ശരിയാക്കും ചെയ്യും നമ്മൾ കരണ്ടില്ലാന്ന് വിളിച്ചറഞ്ഞാൽ കൊറച്ച് കഴിഞ്ഞല് ഇങ്ങട് തിരിച്ച് വിളിച്ച് ചോദിച്ചും ചെയ്യും കണ്ട് വന്നില്ലേ ചേച്ചി എന്ന്
ആഹ് ശരി അപ്പൊ നിങ്ങൊക്ക് എളുപ്പ
ആ ഇപ്പം പിന്നെ കറന്റ് പോകുമ്പോഴ നമുക്ക് ഇൻവർട്ടർ ഉള്ളത്കൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല നമുക്ക് മോട്ടറൊന്നും വെള്ളൊന്നും അടിച്ചാൻ പറ്റില്ലള്ളൂ
അതുശരി അങ്ങനെ ഇവിടെ പിന്നെ അതൊന്നുല്ല കറണ്ട് പോയാൽ അങ്ങനെ ഇത്രയ്ക്കും.
ആഹ് കറണ്ട് ഇല്ലാഞ്ഞേ വെള്ളം അടിച്ചാലാണ് വല്യ. ബുദ്ധിമുട്ട്.
അതെ പിന്നെ കിണറ്റിന്ന് കോരാണേ ഉള്ളു അടുത്ത തന്നെയാണ് കാണാറൊക്കെ കിണറൊക്കെ അടുത്തതന്നെ അടുത്ത തന്നെയാണ്
ഞാൻ കേട്ടില്ല
കേണറൊക്കെ അടുത്തതന്നെ ണറേ
ആഹ ആഹ ആഹ കോരി കൊണ്ടൻ എടുത്തേക്കാരല്ലേ
ഉം ഇവിടെ അടുത് തന്നെയാണ് മുറ്റത്ത് തന്നെയാണത് ഈ കിണറിന് നമ്മളെ കോരാള്ള എന്താ പറയാ കപ്പിയും കയറൊക്കെ ഇടാനുള്ളൊരു സാധനം ഉണ്ടാവൂലേ ഉ
ഉം അതൊന്നും ഉണ്ടാവിലല്ലേ
ഇല്ല അതില്ല അപ്പ നമുക്ക് കോരാനുള്ള സൗകര്യം ആക്കി വച്ചിട്ടില്ല
ആഹ ശരി
ഗ്രിൽസ് ഇട്ടാണ്ടൊന്നായിട്ട് മൂടിക്കാണ് അപ്പ ങ്ങനെ ഹ് കോരാനുള്ളത് വെച്ചിട്ടില്ല
കുടിക്ക വെള്ളം
കുടിക്കാൻ വള്ള മ്മള് മോട്ടർ ഇടുമ്പോ തന്നെ ഒരു സെപ്പറേറ്റ് പൈപ്പ്ണ്ട്. അപ്പൊ തന്നെ എടുക്കണ ഒരു പൈപ്പ്ല്ലേ
ആഹ് ശരി അങ്ങനെട്ക്കലാ
ആഹ് അങ്ങനെടുത്തെക്കും
ഉം ഉം
അങ്ങനെ കോരലേ ഇല്ല അങ്ങനെ കോരാനാണെങ്കിലും അധികൊന്നുല്ല വല്യ ആഴ ല്ല്യാത്തൊരു കെണറാണ്. പിന്നെ അങ്ങനെ കൊരാനുള്ളത് വെച്ചിട്ടില്ല്യാ. ആ വള്ളോണ്ട്
ഉം
പ്പ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളക്കെ കിട്ടു ഏ
മഴയെക്കെ പെയ്ത് വള്ളായൽ ലല്ലേ
പിന്നെ എല്ലാട്ത്തും വെള്ളാവില്ല
ഉം രണ്ട് മയ പെയ്തപ്പോത്തിനും എവ്ടെ ക്കെ വെള്ളപ്പൊക്കൊക്കെ ണ്ടായിക്ണല്ലതാ
അവിടൊക്കെ എ സ്കൂളില് എ് ബുധനാഴ്ച കളർ ഡ്രസ്സാത്ത യൂണിഫോമെന്നെ
എൽ ഒര് സ്കൂൾള് ചെറിയ മക്കൾ പഠിക്ക്ണ സ്കൂളിലൊക്കെ കളറാണ്
ആഹ്
ഹൈസ്കൂളിലൊക്കെ യൂണിഫോമല്ലേ
ആ പിന്നെ പ്പട്ത്ത് ഒരീസം കാണ്ട്ലേ ഫോണില് ഇനി എല്ലാ സ്കൂളിലും ആഴ് ചയിൽ ഒരീസം കളർ ഡ്രസ്സ് ആക്കണം ന്നൊക്കെ
അത് വേണം ശരിക്കില് എല്ലാട് ത്തുല്ലേ
ഏ
അത് വേണ്ടതണ് ഈ കുട്ടികൾക്കുണ്ടാവില്ലേ ഒരു പൂതി വല്ല്യ കുട്ടികളാണന്ന് വിചാരിച്ച്
ഉം ഞാ ഞമ്മളൊക്കെ പഠിച്ചീനെ കാലത്ത് അങ്ങനെയാണല്ലോല്ലേ
ആ അതായത് നമ്മക്കങ്ങനെ തന്നേന്നു
ആ ആഴ്ച്ചയിലൊരീസം കളർ ഡ്രസ് അങ്ങിനേന്യല്ലോ
ഇപ്പൊ പിന്നെ കാലം മാറിയത് കൊണ്ട് കോലം മാറില്ലേ
ആഹ്
അതെ
ഇവിടെ അങ്ങനെ ഒരാള് ഫോണിന് കാത്തു നിക്കേണ്.
ആ ഇന്റെ ഇപടെയും അങ്ങനെ തന്നെയാണ് ഓള് എപ്പളാ വെക്കാ കാ ഇപ്പൊ തൽക്കാല ലോക്ക് ഇട്ടിക്കാണ് അഹ് കണ്ടുപിട ച്ചാ പിന്നെ പറത്തിട്ട് കാര്യാ പിന്നെ കിട്ടൂല കാണുമ്പ കാണുമ്പ ക്ക് മാറ്റാണ്
ഏഹ്
അവന്ക്ക് ഇതന്നെ പണിയേ ഒരാളാണ് ഞാൻ ഗെയിമ് കളിച്ചാ ഗെയിമ് ഫുള്ള് കേട്ടിട്ട് ത് ഹേങ്ങായി ക്കണേ ഫോണെ ഉം വേറെന്തൊക്കെ
പിന്നെന്താ
ഏഹ് ഏഹ്